ആ എന്താർത്താനം?
നല്ലന്നെ എന്താ വർത്താനെക്കെ?
എന്താ നല്ലേ സുഖം തന്നെ
ആ എന്താ പരിവാടി പണി ഒക്ക കഴിഞ്ഞോ?
കയ്യ്ണ് അങ്ങനെ ഓരോന്നോരന്നാങ്ങനെ ആവ് ഹും അട്ക്കളപണിയൊക്കെ കഴിഞ്ഞു.
കൂൾക്ക് പോയോ?
ആ മക്കളക്ക പോയി. ചെർ ഒർങ്ങിണ്ട്.
ആ അയ് ശെരി അടുക്കളപ്പണി കഴിഞ്ഞോ?
ഉം അട്ക്കളപ്പണിയെക്കയിഞ്ഞ്.
അട്ക്കള പണിയ അവനാന്റെ വീട്ടിലെന്നെ ഇല്ലതോണ്ട് വേ ഗം പെട്ടെന്നേ ആ ച്ചക്കറിക്കെണ്ട് അപ്പ പിന്നെ പെട്ടെന്ന് വേം കഴിഞ്ഞു.
ഏ അയ് ശെരി ആ
ആ ങ്ങളിവ്ടെ കൃഷി ചെയ്താണ് ഇണ്ടാക്ക്ണെ.
ഏ അയ് ശെ അങ്ങനെ
ചീരെനി അപ്പ് ഈ ചീരെട്ത്ത്ക്കാണ്ട് ചീരെണ്ട് രണ്ടയിറ്റംചീരേം മൊളകും തക്കാളീം ആ ഒക്ക ഇണ്ടാക്കും.
ക്കല്ണ്ടോ?
ഇല്ലല്ല പൊർത്ത്ക്ക് അങ്ങനെ കൊറേ ഇണ്ടാവാണെ ഏ കാരണ നമ്മക്ക് ത് കഴിക്കാൻ മാത്ര അങ്ങനെ ഇണ്ടാക്കല.
ഏ അയ് ശരി ആഹ് ആഹ് ഇവിടേം അങ്ങനെത്തന്നെ ആ കൊറച്ചൊക്കെ അങ്ങനെ ഇണ്ടാക്കും ആവശ്യത്തിന് എടുത്താൽ പോരെ കൊണ്ട ആ ആ കടയിത്ത് ജൈവ വ ഇത് ഞമ്മളന്നെ ജൈവളങ്ങളിട്ടാ ഇണ്ടാ -
ആ ഇണ്ടാക്കണ് അത് നല്ല അല്ലേ അപ്പൊ അത് തന്നെയാണ് അങ്ങനെ ഇണ്ടാക്കണം പിന്നെ കുട്ടികൾക്ക് ഒക്കെ നല്ലതല്ലേ കുട്ടികൾക്കൊക്കെല്ലേ ചീരയൊക്കെ നല്ല ഇഷ്ടമാണ്
ആ അയ്ശെരിയ ആഹ് ആഹ് അമ്മക്ക് അങ്ങനെ നമ്മളെ ആവശ്യത്തി പ്പോളും വേണെങ്കിപോയി എടുക്കാലോ
ആ അങ്ങനെ എടുക്കാം അപ്പൊ പിന്നെ ആ അങ്ങനെ കറിക്ക് എന്താ വെക്കണ്ടത് ഇങ്ങനെ ആലോചിക്കുവാ ക്കണ്ട അവന ഇതിലുണ്ടായ സുഖാണ് പണി പെട്ടെന്ന് പണി തീർക്കാനേ പിന്നെ ഇവിടെ ഫാമുണ്ട് അപ്പ പിന്നെ അതില് കോഴികൾ ഉള്ളതുകൊണ്ട് കോഴിക്കളെ ന വള അങ്ങനെ കിട്ടും
ഇവിടെ അങ്ങന തന്നെ ഇവിടെ ഇത്ണ്ടായത കൊണ്ട് ഇതൊക്കാൻ വളമക്കൊക്കെ സുഖണ
അത അപ്പ അങ്ങനെ ആവുമ്പോ ആ അങ്ങനെ ആവുമ്പോ നമക്ക് കൃഷി ചെയ്യാന
സുഖണ് അനക്ക് പിന്നെ കുറച്ച് സ്ഥലണ്ടാവണം കൃഷി ചെയ്യാനായി
ആ ആ അങ്ങനെ സ്ഥലം പിന്നെ വെള്ളവും വാണം ഇപ്പ പിന്നെ മഴറ്റെ സമയായി ആ വെള്ള ആ വെള്ളം വേണം അതാ മഴ തൊടങ്ങുമ്പോക്കി കുഴിച്ചിട്ട് ആ ആ
ആവശ്യത്തിന് തന്നെ ഇവിടെ വെള്ളൈല്ല കമ്മയിനും ഇപ്പോ പ്പം മഴെയ്തപ്പോ കൊർച്ച് വള്ളേ റിയും ചെയ്തു. പ്പ ഒരുവിധം ചെൽതൊക്കെ ചെലതൊക്കെ വെള്ളം നെറഞ്ഞിയാണ്ടേ കേടെർലൊട്ങ്ങീക്ക്ണ്
ആ അതാണ് വേം ചീഞ് താവേ
അതാണ് ചെല തൊക്കെ ആഹ് അല്ലാത്ത കൊഴപ്പൊന്നുല്ല പക്ഷെ ഇവിടെ കുമ്പളങ്ങ അതേപോലെ പയറ് ഞങ്ങള് ഫുള്ള് പച്ചക്കറി ഉപ്പേരിക്കും കറിക്കും ഒന്നും കടേന്ന് വാങ്ങലന്നെ അല്ല
ആഹ് ഞങ്ങൾ തന്നെ ഇണ്ടാക്കലാണ് അതന്നെ നമ്മൾ തടിക്കും നല്ലതാണ് ഒരു ബു വേറെ പ്രശ്നങ്ങള
അതന്നെ കുറച്ച് ഇണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലുവേ
ആഹ് ആഹ് അങ്ങനത്തക്കെ ആഹ് ഇണ്ടാവും അല്ലാത്ത നമുക്ക് വെറുതെ കിട്ടുന്ന പച്ചക്കറികൾക്ക് പെരും വില കൊടു ക്കും വേണം അത്പോ അതൊക്കെ ഉം അതൊക്കെ ഫുള്ള് പൊറത്ത്ക്ക് കൊഴപ്പം ഇണ്ടാവൂല്ല
ച്ചക്കറി ആയിട്ടെ ഫ്രൂട്ട്സ് ആയിട്ടെ ഒക്കെ
ആഹ് ഇനിയൊക്കെ പച്ചക്കറിക്ക് മഴ ആയതോണ്ടേ ആർക്കും റ്റ കൃഷ് ചെയ്യാൻ കഴിയൂ
ഇല്ല സാധനത്തിന് നല്ല വെല എല്ലാം സാധനത്തിന് നല്ല വെല കുടുവേ
നല്ല വെല കൊടുക്കേണ്ടി വരും അതിട്ട് ന നല്ലതുംഅല്ല ചെറിയ കുട്ടികളൊക്കെ ഇപ്പ പല അസുഖങ്ങളും ഉണ്ടന്ന് കേ
ആ പ്പയ്നപ്പം പച്ചക്കറിയൊക്കെ അങ്ങനെ മരന്ന് അടിച്ചുക്കാണ്ടല്ലേ ഇപ്പൊ നേർ ക്കും ആയിട്ടൊന്നുല്ല തക്കാളിയൊക്കെ
ആവിണിന് ആ ആവണിന് മുമ്പെന്നോല് ക്കാൻ കൊടുക്കാണ് എല്ലാ സാധത്തിലും വഴുതനയിലൊക്കെ പുഴും ഒക്ക്
ആഹ് നല്ലൊ അങ്ങനെന്നെയണേ തക്കാളിന്റയ്തൊക്കെ തക്കാളി ഒരു ഭാഗം പ പച്ച കളറും ഒരു ഭാഗ് ഇപ്പം നല്ല വേറെ കളറ് പ്പൊ അങ്ങനെക്കെ
മത്തനായാലും ഒക്കെ അങ്ങനതന്നെ ഉള്ള്ക്ക് വൽ ഉക് കാണുമ്പോ കൊഴ പ്പണ്ടാവൂല ഉള്ളില് മൂപ്പായിട്ടന്നെ ണ്ടാവൂല ആ മുൻ അ കേടും അതേമാതിരി മൂപ്പും ആയി ട്ടുണ്ടാവും ല്ല
മൂപ്പായിട്ട്ണ്ടായത്
ഉം ഏതാലും ഇപ്പൊ അത് കൊഴപ്പന്ന് ആഹ് ഇപ്പനി രണ്ടും മൂന്നീസപ്പം നല്ല മയ അപ്പൊ വിചാരിച്ചു ചെലതൊക്കെ പോയി പറ്റെ പോകും കരുതീനി പക്ഷെ ഇപ്പ ഏതായും വെയിലറച്ച പ്പെ വെല്യസമാ കോർചൊക്കൊരു സമാധാനണ്ട് ആഹ് ആഹ് എങ്ങ് വെയിലറുച്ചുമ്പം പെരും ചൂടാണാണും
ആഹ് അപ്പ ഭയങ്കര ചൂടാണ് നൻകെണ്ടേരോ കെര്തി പക്ഷേ രണ്ടീസം നല്ല മഴ ള്ളതോണ്ടേ ആഹ് ര് രു പൂവിലുണ്ടാവും മണ്ണിലൊക്കെ
ആഹ് ഉം ഇവിടെ അതെ പോ ഇവിടെപ്പന്ന് നോ--ക്ക് കുമ്പളങ്ങ കറിച്ച്ണ് കോവക്ക ണ്ട് ഉപ്പേരി ണ്ടാക്കീണ് കോവക്ക ണ്ടായത് ആഹ ഒക്കെ വെട്‌തന്നെയാണ് ഇവിടന്നെ എല്ലാവരും കൂടി ഉണ്ടാക്കും ഞങ്ങള ആവശ്യത്തിനൊക്കെ ഇട്‌ക്കും അല്ല കൊടുക്കാനൊന്നുണ്ടാവൂലെങ്കിലും എടുത്തുള്ള അൾ അയലൊക്കെ കുട്ട്യാ
ആ അങ്ങനെന്നെ ഞങ്ങളും കൊട്ക്കല് ഞങ്ങള് കടേലൊന്നും കൊടുക്കൂല്ല ഞങ്ങൾ അടുത്തില്ല കൊറെപ്പോ കൊറേരുണ്ടാവണെ അഹ് കൊട് ക്കാനു ഷേ അടുത്തുള്ളോൽക്കുപ്പൊ കിട്ട്യാതൊരു കാര്യാണ്. ല്ല
ആഹ് ഓൽക്കൊരുപകാരാവൂല്ലോ എല്ലാർക്കും രാവിലായാ ചിന്ത ചോർ കറിഎന്ത കൂട്ടാനെന്താ അത് ചോയ്ക്കണ പണ്യല്ലേ. സ്കൂൾക്ക് കൊണ്ടോണ കുട്ട്യാക്കും സുഖാണ് ചോറിന് കൊണ്ടോണ കുട്ട്യാക്ക് മുരിങ്ങ അങ്ങൻത്ത ത് കൊടുക്കാ ആഹ് മുരിങ്ങന്റെ ഇല ചീരുപ്പേരിയൊക്കെ കൊടുക്കാലോ ഓൽക്കും നല്ലതാണ് കണ്ണിനും ഒക്കെ കാഴ്ചക്കൊക്കെ നല്ലതല്ലേ ആഹ് ഇപ്പത്തെ കുട്ട്യാക്കൊ വയങ്കര മട്യ
ആ ഇപ്പൊ ഫുള്ള് ബീഫ് ചിക്കന്ഏതാണ്ട ഒക്കെ അങ്ങൻത്തെന്നല്ലേ പറ്റുള്ളൂ
ആ സ്കൂൾക്കായാലൊക്കെ ചിക്കൻ പൊരിച്ചത് അതൊക്കെല്ലേ സ്കൂളിലായാല് പക്ഷെ ഇപ്പ സ്കൂളിലും നല്ല താണ് എതപ്പോ വൻപയർ കറി ആ ചെറുപയർ കറി ആ അങ്ങനത്തൊക്കെയാണ് കൊടുക്കണത് അവിടെയും ഈ ചിക്കനും മട്ടനൊക്ക തിന്നാണ്ടെ.
ആഹ് അ ആരോഗ്യം ഉണ്ടാവൂലേ ആരോഗ്യംണ്ടണെ ഇങ്ങനത്തെ ത്തെ കഴിക്കെന്നെ വാ
പണ്ടൊക്കെഞാൻ അത്രേ ഉള്ളൂ ഇറച്ചിം മീനൊന്നും കിട്ടൂല്ലോ കോഴിയൊന്നും
ആഹ് അതന്നെ ഇ ഉം ഇപ്പ
ഇപ്പൊ കുട്ട്യാളൊക്കെ പച്ചക്കറി കൊടുത്ത കറി കൊടുത്താൽ വള്ള ട് ക്ക അയ്ന്റെ എന്താ എലെച്ചാ അത് ഒഴിവാക്ക- കഴിക്ക
ഫുള്ളവടെ കയറ്റി ഉം ഫുള്ളടെ കയറ്റി ങ്ങനെ വെക്കാണ് ഒരു സാധനം കയ് ക്കാനെ ഭയങ്കര മട്യപ്പോ ഉം
എന്ത് ഇപ്പത്തെ കുട്ട്യാള് ഫുള്ള് അങ്ങൻതന്നെണ് അതാണ് ചിക്കനും തൊക്കെ കണ്ടി താണ്
ആഹ്
ഇത് മ്മക്ക് മാണ്ടി പക്ഷെ ഇത് അതോണ്ടൊരു കാര്യോല്ല ഇത ക്കേണ് കഴിച്ചാ തടിക്ക് ഇണ്ടാവൊള്ളൂ അതോൽലിക്കറില ഈ വിറ്റാ വിറ്റാമിനൊക്കെ അമ്മി അലോ ഉണ്ടല്ലോ കു കുട്യേക്ക വര്ണ് ഇപ്പത്തെ കുട്ടികള് ഫുള്ള് ചെറിയ ആതെന്നേണ് മേത് ത്ത് പുള്ളി മുഖത്ത് പുള്ളി ഇതന്നേണ് പറ്റ് ഓൽക്ക് ചിക്കന് അങ്ങനത്തെ സോയാബീന് അതൊക്കെല്ലേ പറ്റുള്ളൂ പച്ചക്ക് ആ ഒക്കെ പൊരിച്ചതൊക്കെ കല്ലെ പറ്റുള്ളൂ വെച്ചതും ഉപ്പേരിയാക്കിയ ഇതൊന്നും ഓൽക്ക് പറ്റൂല
അപ്പ അത് അതന്നെ ഉള്ളീന്തൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കടായി പോലെ വെച്ചാലും അതും വാണ്ടെ
ആ അങ്ങനെ ഓൻക്ക്ഷ്ടല്ല്യ
ആ ആ ഓ ഒക്കെ പൊരിച്ചത്
ഉം ആ ഓൽക്ക് അങ്ങനത്തക്കെ പറ്റൂ പക്ഷെ ഭയ അതൊക്കെ പറഞാ ഭയ ങ്കര അസുഖങ്ങള് വരാൻ ഓരോന്നേ
ആ എന്നേലുംക്കെ കഴിക്കണം
ആഹ് എന്നേലൊക്കെ പുറത്ത് കഴിക്കണം കുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ സ്ഥിരാവുമ്പളേ ഉം പിന്നെ എന്തൊക്കെയ ഇങ്ങ ക്കെ എന്താണ് ഉപ്പേരിം കറ്യെക്കെ
ഞങ്ങക്ക് ചീരെട്ത്ത് വെച്ച്ക്ക്ണ് കറി
ഓ അയ് ശരി ആ ആ അയ് ശരി ഏ അവിടിം കോ ഇങ്ങള്ണ്ടാക്ക്ണെയ്ക്കാരല്ലേ ആ ശരി ഇങ്ങക്ക് വെള്ളൊക്കെ ഇണ്ടോ കൃഷിക്ക്ള്ള വെള്ളൊക്കെ ഇണ്ടോ
ആ വെള്ളാക്കെ നല്ലോംണ്ട് അത് പിന്നെ നമുക്ക് ഇവിടെ പാടത്തിന്റെ തായതോണ്ടെ അയിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല
ഇച്ചൊന്ന് അടീന്ന് കോരണം വള്ളം ബുദ്ധിമുട്ടാ നല്ല ഉം ലാസ്റ്റ് ക്ക് ആവുമ്പോത്തിന്
ആഹ് ബുദ്ധിമുട്ടല്ലേ
ഉം പിന്നെ എന്തൊക്കെയ എന്നിട്ട്
പിന്നെ നല്ല ഏ ആഹ് പണി അടുക്കളഓകെ പണി കഴിഞ്ഞു പോന്നു പിന്നെ കഴിഞ്ഞോ
ആ ശരി ആ അവിടെ അതെ ചോറു പക്ഷെ ചോറു ഉപ്പേരി കറിയൊക്കെ ആയി മീനും കൂടി ഉണ്ട് പൊരിക്കാന് മീൻല്ലാതോക്ക് ചോറൂഇറങ്ങുല്ലോ പേരിടട്ട് കറിയയാലേ
ആഹ് ഉപ്പേരി എന്തെകിലും ആ
ഇപ്പൊ വലിയോൽ കും കുട്ടികളെ പറഞ്ഞിട്ടും കാര്യല്ലോ വല്ലോലും അതേപോലെ ആയിക്കണം ഇപ്പത്തെ കാലം ചെറിയ കുട്ടികള ഒച്ചക്കല്ല ഫുഡുണ്ടാക്കാന് മം ആഹ് വല്ലിയോൽക്കും വേണം ഇങ്ങൾക് സ്ഥലം ഒക്കെ ഉണ്ടോ കൃഷിക്കുള്ളേ
ഏഹ്
എന്താ കൃഷിക്ക് കുരുമുളക് അങ്ങനത്തൊക്കെ ഉണ്ടോ
കുരുമുളക് ഉണ്ട് കുരുമുളക് നമ്മ കൊറച്ചീച്ച കൊറേ ഒന്നും ഉണ്ടാക്കിയില്ല ച്ചിച്ചണ്ണ്ട്
ഏഹ് ശേ
ആ ആഹ് പിന്നെ മെയിന ആയിട്ടന്നെ പച്ചക്കറി തക്കാളി മൊളക്
ആഹ ശരിയാ അങ്ങനെ ഇങ്ങൾ തന്നെ തൊട്ടത്തില് പറിച്ചലേക്കാറല്ലേ
ആ ഒക്കെ ഇവിട്ന്ന് പറിച്ചലാണ്. അഹ് ഇങ്ങള് പറഞ്ഞാതിരി സ്ഥലം കൊറച്ചൊക്കെ ഉണ്ട്. അപ്പം പിന്നെ സ്ഥലം അത് ഇതാക്കാലെ സ്ഥലം ഉണ്ട്.
ഇന്നാലും നമ്മുക്ക് അല്ലറ ചില്ലറൊക്കെ ഇന്നാലും കടെന്ന് വാങ്ങിക്കേണ്ടി വരും
ആഹ് എന്നാലും ബാക്കിയാണ്. ഇതിന് ഇതിക്ക്ള്ള ഇതൊക്കെ കാടെന്ന് വാങ്ങിക്കണ്ടേ
ആഹ് ആവശ്യള്ളതൊക്കെ എങ്ങനയാലും വാങ്ങേണ്ടി വരും
ഫുള്ള് ഇദോ- നമക്കൊ ഒരു ഭാഗത്തേക്കേ ഉള്ളൂ
ആഹ ഇതൊക്കെ നമുക്ക് എന്നും സ്ഥിരായിട്ട് ഉപയോഗിക്കാം എന്നാലും ഒരു സ്ഥിരായിട്ട് കുറച്ചോടെ ഒക്കെ വേണമല്ലോ
ആഹ് അത് അതണേ
അതിനൊക്കെ ഏതാലും വങ്ങേടെ
അതായാലും വേണം അത് കടയിൽ പോയി വാങ്ങ
ഉ ഇത് സൂപ്പർ മാർക്കറ്റ് പോയ കാണാൻ ഇങ്ങനെ നെരത്തി വെച്ച നല്ല ചു സുർക്ക പച്ചക്കറികള്, രണ്ടീസം കഴിഞ്ഞ് ഫ്രിഡ്ജില് വെച്ചാലത് പച്ചക്കറികൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലത് അപ്പം ചീയും. എന്തൊരു പെട്ടന്നാ ചീയുന്നത് അറിയോ
പെട്ടെന്ന് ചീവ് ചീഞ്ഞതാവാണ്.
പോവാണ്. ഏതായാലും- വേറെന്താ പ്രത്യേകിച്ചുന്നുല്ല
ആ കുട്ടിയൊക്കെ പോയിന്
ഏ ശരി എന്ന പിന്നെന്ന ന്താ
പിന്നന്താ നല്ലേ
ആ എന്നാ വേറെ പ്രത്യകിച്ചോന്നുംല്ലല്ലോ
ഇല്ല ഇല്ല പ്രത്യേകിച്ചൊന്നുല്ല
ആ എന്നാ ശരി
ആ ആ ആ ആയിക്കോട്ടെ ശരി